ഹലോ
ആ പറഞ്ഞോടാ
ച്ചാ
ആ ചായ കുടിച്ച്
എന്താ ചായക്ക് കടി എന്താണ് ചായക്ക് കടി
ഇന്ന് ഇടിയപ്പം മുട്ടക്കറിയായിരുന്ന്
ആ ഓക്കെ ആ
ഇന്നാണെങ്കില് ഇന്നലെ രാത്രി തുടങ്ങിയതാ മഴ
ആ ഭയങ്കര മഴ ഇവടെ ഇന്നലെ ഉം ഇന്നലെ കൊറച്ച് വന്നല് ഭയങ്കര വെയിലായിരുന്നു ഇന്നലെ രാത്രി ഒകെ മഴ പെയ്തിട്ടുണ്ട് വടെ മഴയായാല് പേടിയാണ്ല്ലേ പ്രളയതൊന്നും ഇല്ലാതെക്കട്ടെ പ്പക്യതിനെ ദോശം വരുത്തുന്ന ഒന്നും
ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാട്ട് കാറ്റും മഴയും എന്ത് മഴയാ മൊത്തവും വെള്ളാ ഇന്ന് ഇനി വെള്ളപ്പൊക്കം വല്യോം ഉ ണ്ടാവോന്ന പേടി
പേടിയാണ് വെയില് നമുക്കൊരു പേടിയാണ് ഇങ്ങനെ വെയില് അറക്കുമ്പോൾ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റേ മുന്നത്തേ പ്രാവശ്യം ഭയങ്കരായിട്ട് പ്രളയം തക്കായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായല്ലോ ഞങ്ങളെ ഇവിടെ കുറേ വീടുകൾ അങ്ങനെ വെള്ളത്തിലായിട്ട് കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്
അന്ന്
പിന്നെ അങ്ങനെ നമ്മളെ മുണ്ടക്കേല് ഇങ്ങള് കേട്ടിലെ ചുരൽമല. ഇപ്പത്ര ആൾക്കാർ രാം മരണപ്പെട്ട്
അതെ അതെ നമ്മളെ പ്രകൃതി ഇപ്പഴേ പ്രകൃതി നമ്മൾ നക്ഷിച്ചുകൊണ്ടി ഇരിക്കില്ല ആളുകൾ തന്നെ കാരണം പ്ലാസ്റ്റിക്ക് കൊണ്ട് അയ്യത്തായാലും പൊതുസ്ഥലത്തായാലും മലി ഷെറിയോ
വലിച്ചെറിയ പുഴയിൽ കൊണ് എടാ പിന്നെ ന മരം മരം മുറി ക്യാ ഇതൊക്കെ മനുഷ്യര് വെച്ച് പിടിപ്പി ക്കല്ല മുറിക്കാണ് ചെയ്യണെ. അപ്പം ആ
അപ്പൊ പ്രകൃതിയെ ദ്രോഹിച്ചൊണ്ടിരിക്കയാ നമ്മള് ശരിപ്പം അപ്പൊ പ്രകൃതി അതിന് വന്നതെന്നെ
പ്രകൃതിനെ നശിപ്പിക്കാണ് അപ്പൊ പ്രകൃതി തിരിച്ച് ഇങ്ങോട്ടും നമ്മളെ താവാണ്
അതെ യതെ
ഹും പിന്നെ
നമ്മള് പ്ലാസ്റ്റിക്ക്‌ക്കാണെങ്കിലേ നമ്മള് അത് ക്ക്‌ നശിച്ചു പോവത്തില്ല ആ സാധനം അതാണെങ്കി ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ ഈ കർമ്മസേന ഉണ്ട് അവര് വന്നെടുക്കും എന്നാ അവർക്ക് കൊടുക്കാ അതില്ല ആളുകള് തിന് കൂടുതല് അങ്ങ് ചുമ്മാ വെറുതെ അങ്ങ് അങ്ങ് അപ്പുറത്ക്ക് വീട്ട് ഇതിനട്ത്ത്ക്ക് ആഹ് ഇങ്ങനെ പറമ്പുണ്ടെങ്കി അങ്ങോട്ടെക്ക്ങ്ങ് വലിച് ച്ചെറിയ വെറുതെയങ്ങ്
ട്ടെറിയാണല്ലാ ചെയ്യുന്ന
അതിങ്ങനെ മണ്ണിക്കിടന്ന് അവിടെ നശിച്ചു നശിച്ചൊന്നും പോവത്തില്ല അതിങ്ങനെ എത്ര എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് അവടെ തന്നെ കെടക്കും. ഇതക്കെ നമുക്ക് തന്നാണ് തിരിച്ച് ദോഷം ഉണ്ടാ
ആഹ് അതേ ചിന്തിക്കുന്നില്ല എന്ത് സംഭവിച്ച ലും രണ്ടീസം ഒരു ഓർമ്മ ഇണ്ടാവും മൂന്നാമതീസം ഇവരത് മറക്കും. പിന്നെ ആഹ്
അതിന്റെൂടെ ഈ ഉം ന്താ മഴയും വെള്ളപ്പും ഇതും കൂടി വന്നപ്പക്ക് ഈ കടൽക്ഷോഭം ഉണ്ടായന്ന് ഉണ്ടെന്നും പറയുന്നേക്കിണ്ട് വാർത്തയിലേ കടൽക്ഷോഭം ആഹ് കടലിൽ കയറി അവിടെള്ള വീട്ടിൽ ആ അതിന്റെടുത്ത് താമസിക്കുന്ന വീ വീട്ടുകാരൊക്കെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നുണ്ട് കാരണം അപ്പൊ ആഹ് എല്ലാം കൊണ്ടും എല്ലാർക്കും ബുദ്ധിമു
ആഹ് നമുക്കതൊരു സുരക്ഷ വേണം നമ്മള് കടല്ന്റെടെ ന്ന് താമസിക്കുമ്പോ
അതെലി പ്പൊ വാർത്തെ കാണിക്കുന്ന്ട്ടൊ അങ്ങനെ കട്ലി ൽക്ഷോഭം ഉണ്ടായി ള്ള ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നു
ഒക്കെ പേടി തന്നേന് ആളുകൾക്ക് ഉം താമസി നമ്മള് സുരക്ഷ മ്മള് ഉറ ഉറപ്പ് വരുത്തണം മയന്തൊെ കാറ്റൊക്കെ ആകുമ്പോ
അതെന്നെ ഇപ്പൊ മഴെന്റെ സീസണാണെങ്കിലും എനിക്ക് തോന്നുന്നു മഴ കൊറവാണ് പക്ഷെ കൊറവാണെങ്കിലും അം പെയ് ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ച് നിന്നങ് പെ പെയും മൂന്നാമത്തെ ദിവസം വെയിലായിരിക്കും അപ്പൊ ഈ രണ്ടു ദിവസം പെയ്യുമ്പോ നല്ല രീതിയിൽ നല്ല വെള്ളവാ നിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ദിവസം ആ വെയില് കൊണ്ടായിരിക്കും കുറച്ച് വെള്ളൊക്കെ വലിഞ്ഞു പോകുന്നത്
ആ
ഉ പക്ഷെ ഇപ്പം ഈ പ്രകൃതി എന്ത എന്ത് തന്നെ എന്താ കാണിക്കുന്നെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ലല്ലേ ചെല സമയത്ത് ഭയങ്കര കൊടും ചൂടായിരിക്കും വള അല്ലേ ആ വെള്ളോ പില്ലാ പൈപ്പ്‌ലൈൻ അല്ലെങ്കിണറ്റിലായാലും വെള്ളോക്കെ വറ്റി വെള്ളൊന്നും ഒട്ടും ഇല്ലാതാവും മനസ്
ആഹ നമ്മള് അത് അത് അതന്നെ രണ്ടീസം മയ ആയാൽ ഒരു ദിവസം വെയിലത്തിതന്നെ നമ്മുക്ക് ചൂടായി പിന്നെ ഒരു ദിനക്കൊപ്പോ ഒരു സ ഒരു നേരം മതി രാത്രി മതി വെള്ളപ്പൊക്കം നാളെ ഞങ്ങള് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യൊക്കെ ഞങ്ങൾ ഞങ്ങള ഇവിടെ നമ്മൾ പുയന്റെ വക്കിനാണ് താമസം അപ്പം രാത്രി എണീറ്റ് നോക്കിയപ്പോത്തിന് വെള്ളം പിന്നെ നെറൂലെത്തി ഞങ്ങൾ പേടിച്ചു ഞങ്ങൾമ്മ മോട്ടറും തൊക്കെ അയിൽ ആണ് പിന്നെ എത്ര ആളുകളാണ് പിന്നെ വീടുകളുംന്തൊക്കെ നമ്മുക്ക് ഇതാണല്ല ആലോചിച്ച നമ്മുക്ക് കയൂലല്ലേ നമുക്ക് ഇങ്ങനെ ഇതിനൊക്കെ ചെയ്യ എന്താ കാട്ടന്നൊക്കെ
ആഹ ഞങ്ങളുടെ ഇവിടെ വെള്ളം കറിയപ്പഴേ ഒരു ഒ എന്തോ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തല്ല അങ്ങനെ കുറച്ച് കുറച്ച് ദൂരോട്ട് മാറിട്ട് അവിടെണച്ചി താഴ്ന്ന പ്രദേശാ കേട്ടോ അവിടൊണെങ്കിൽ വെള്ളകേറി പ ഭയങ്കര വെള്ളമാ മഴ പെയ്ത് കഴിഞ്ഞാ അങ്ങ് കായല് പോലാവുമങ്ങ് അവരൊക്കെ കുറെ പേര് സ്കൂളിലാരുന്ന് പഠനശാല ഇണ്ടല്ലോ അവിടായിരുന്ന് കൊണ്ടോയി പാർപ്പിച്ചത് കേട്ടോ അങ്ങനെ കുറച്ചുദിവസത്തേക്ക് പിള്ളേർ ക്ക് സ്കൂളിൽ അവധി കൊടുത്തിട്ട് അവരെ ഗവൺമെന്റ് ആയിട്ട് അവരുടെ ഇതില് തന്നെ അവിടെ കൊണ്ടോയി പാർപ്പിച്ചായിരുന്ന് എന്നിട്ട് അവർക്ക് പിന്നെ അരി സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ ചെയ്താരുന്ന് ഇപ്പൊ ചിലപ്പോ ഇപ്പ ത്തേ മഴ ഇങ്ങനെ ഇത് തുടർന്നോണ്ടിങ്ങനെ ഇരിക്കുവാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ അവര് മാറ്റി പാർപ്പിക്കും
ആഹ് അതിനമ്മള സുരക്ഷ നമ്മള് നമ്മ അങ്ങനത്തെ അവിടെന്നും മാറി താമസിക്കാ അവര് പറയും പിന്നെ ഇപ്പം പിന്നെ എല്ലാം നമ്മള് അറിയും വാട്സ്ആപ്പ് നോക്കിയ നമുക്ക് കാണാൻ കഴിയും
അതെ വാർത്ത എല്ലാ അറിയാൻ പറ്റും.
തന്നെ നമ്മള് ചെന്ന് നോക്കാനോ മറന്ന അത് കഴിഞ്ഞില്ലേ. അപ്പൊ ഞമ്മക്കൊന്നും ചെയ്യാൻ കഴിയൂല്ലല്ലോ പെട്ടന്നൊന്നും മുൻകുട്ടിമ്മള തീരുമാന ആഹ് കണ്ടെത്താലല്ലേ എല്ലാം നടക്കുള്ളൂ അപ്പ നമ്മള് പ്രകൃതി അതുകൊണ്ടാണ് പ്രകൃതി ഓരോന്നായിട്ട അങ്ങനെ പ്രകൃതിക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നേ
പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നട്ട് പണ്ടുള്ള അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ മരത്തിന്റെ തൈകളല്ലേ നട്ട് വളർത്തുവാരുന്ന് ഇപ്പഴ്ത്തെ എനിക്ക് തോന്ന് ഇപ്പഴ്ത്തെ തലമുറേക്ക് അതെല്ലാം വെട്ടിക്കളയുവാ അവർക്ക് അങ്ങനെ ആ നട്ട് വളർത്തനോന്നുള്ള ചിന്തയൊന്നും ഇല്ലാത്ത കു
അതെ ഇപ്പ നട്ട് വളത്തിയ അവര് അത് പറയ് ചെടിന്റെ മകളും മകളൊക്കെ ഒരു കറിവയ്പ് കൊഴിച്ചിട്ട് അതിന്റെ ഇല ഫുള്ള് പറി പോ ഞങ്ങള് പറയും എന്തിനാ നീ പറിക്കുന്നേ ചെറ് ഇപ്പത്തിലേ അവൾക്കത് ശീലാണ്. അപ്പൊ അവരത് കാണുന്നില്ല മ ഇതേ അവർക്ക്‌ അറിയൊള്ളു
അതെ ലെ ഇപ്പയാ റോഡിന്റെ സൈഡിലൊക്കെ മുറിച്ച് നട്ടപ്പം നമ്മക്ക് ഈ നട് എന്നും യാത്ര പോവ്ന്നത് ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമു കാര്യങ്ങളും കൊർച്ച് നടന്ന് ഒരു മരം ഉണ്ടെങ്കി തണൽത്തോട്ട് ഒന്ന് മാറി നിക്കാം എന്ന് പർഞ്ഞാ പറ്റത്തില്ല കാരണം അതെല്ലാം മുറിച്ച് മാറ്റി അപ്പം നടന്ന് പോവാനൊക്കത്തില്ല ഭയങ്കര ചൂടാ റോഡി ഇവ്ടെ നടന്ന് പോരാൻ പറ്റ്ലാ അത് ശീ
ആ നമ്മളെ ഇവടെ നമ്മളെ വീടിന്റെ ഇവടത്തെ എല്ലാവ എല്ലാ രും പറയും എല്ലാവരും വെരുമ്പം പറയോ അപ്പ പിന്നെ ഇപ്പ ഭയങ്കര ചൂ ചൂടാണ് ഇവടെ ഇല്ലെ ഒക്കെ ചൂടാണ് ഇവടെ എത്തുമ്പോ ഭയങ്കര തണ്പ്പാണ് ഉം എന്താണ് ഇവടെ എ സി ആണൊക്കെ ചോദിക്കും അപ്പം ഇബടെ ഭയ ഇങ്ങൾ ഭയങ്കരായിട്ട് മരങ്ങൾ ഇണ്ടാക്കും പിന്നെ പുഴന്റെ വക്കിനും ആണ് അപ്പ പിന്നെ ആ ഒരു തണ്പ്പും ഇതും ഇണ്ടാകും അപ്പ ഞങ്ങൾ പറിം മരങ്ങൾ ഇണ്ടായിറ്റ് മരം മുറിച്ചാ വീട്ട് നിക്കാ ചെൽര് പറിം വീട്ട് നിക്കാ കയ്യ് ഇല്ല അത്ര ചൂടാണ് എന്താ ചെയ്യാന്ന് അറിയില്ല അറിം
അയ് നമ്മ്ടെ മൻ ച്ചൊണ്ട് ഇരിക്കിന്നത് ഈ മരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടങ്കിൽ അല്ലെ മഴ പെയ്യത്തൊള്ള്
പാട നികത്ത വിടുണ്ടാക്ക ഇതൊക്കെയണല്ലേ കാട്ടന്ന്
അതുകൊണ്ടിപ്പ വെള്ളം ഒന്നും ഒഴി പോവാനുളള സ്ഥലങ്ങളോ ഇല്ലല്ലോ കാരണം പാടങ്ങളെല്ലാം നിക എല്ലാരും വീട് വെച്ച് വീട് വെച്ചപ്പോ വെള്ളങ്ങോട്ട് ഒഴുകി പോകാനുള്ള സൗകര്യം ഒന്നും ആരും
ങാ ങാ പിന്നെ ഉച്ചക്ക്ള്ളത് ഒക്കെ റഡി ആയോ
ആ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ
ആ എന്താണ് ഉച്ചക്ക്
ഉച്ചക്ക് മീൻ കറി ക്ക മീൻ കിട്ടി കൊണ്ടുവരുംങ്ങ് കേട്ടോ മീൻ കൊണ്ട് വരും അപ്പൊ മീൻ വേടിക്കും ആ രാവിലെ കിട്ടും ഇനിയിപ്പ ഇപ്പൊ ഒരു മഴ പെയ്ത് തോന്നതേള്ളൂ ട്ടാ ഇപ്പൊ അടുത്ത മഴേട കോളിങ്ങിനെ കയറി വരുന്നുണ്ട് ട്ടാ തുണിയൊക്കെ അലക്കാ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറ്റ്വോന്ന് തോന്നുന്നില്ല ങാ ഈ പ്രകൃതി ഇങ്ങനെ നിക്കുന്ന പ്രകൃതി ഇങ്ങനെ നിക്കൂല്ലേ മഴയായിട്ടുള്ള രീതി നിക്കാ ഇപ്പൊ
ആ
അമ്പരം ഇനി പ്രകൃതിയെ ദ്രോഹിക്കുന്ന കൊണ്ട് അത് അത് ഇങ്ങോട്ട് പ്രതികരിക്കുയാണന്നാ എനിക്ക് തോന്നുന്നത്
ങാ അങ്ങനെത്തന്നെ ആണ് ചമ്പ ചമ്പക
മറ്റേ പ്രളയം ഒണ്ടായി കണ്ടില്ലേ പ്രളയത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളല്ലേ ഓരോ വർഷം കൂടി ഇരിക്കുമ്പോ ഉണ്ടാവുന്ന
നമ്മള അവിടെ പോയേന്റെ വക്കിന അല്ലേ ആ പിന്നെ എല്ലാ സാധനങ്ങളും മരങ്ങള് ഓരോ സാധനങ്ങളിങ്ങനെ പോകുന്ന നമുക്ക് കാണാം വേരിടങ്ങ ഒഴിച്ച് ഉം പിന്നെ പുയല് വെള്ളത്തിന് പോകാൻ സ്ഥലല്ലല്ലോ പിന്നെ പുയല് മണല് വാര്ക അതൊക്കെ ഒരു കാരണാണ് പ്രകൃതിയെ ദോഷംവരുത്തുന്ന ഉം എന്നാലും മനുഷ്യനൊന്നും പഠിക്കുന്നില്ല അവർക്ക്
തോട് പോലത്തെ സ്ഥലത്തോട് ആളുകൾ അത്രേ കൊണ്ടോന്ന് ഈ വേസ് റ്റുകൾ. കവർ ആയാലും ആഹാര സാധനങ്ങളുടെ വേസ്റ്റ് ആയാലും കൊണ്ട് തട്ടീട്ട് പോവും.
ആഹ്
അവിടെ ചിലപ്പം വേസ്റ്റ് ഇടല്ലെന്നും പറഞ്ഞ് ബോർഡ് എഴ്തി വെച്ചാലും അവരവിടെ കൊണ്ടിട്ടിട്ടങ്ങ് പോവും ആഹ് അവരതൊക്കെ നമ്മള് അ ക്കെ അവിടൊക്കെ ഇടുന്ന പല പല അസുഖങ്ങളും അല്ലേ കൊതും ഈച്ചയൊക്കെ പെരുകി ആന്ന്
കൊണ്ടോവും എന്നാലും ചെല ആൾക്കാരുണ്ടെന്ന് തോന്നന്ന് ഇങ് ക്ക ചെയ്യുന്നത് തല്ലേ ആളുകള് അന്ന് അവര് പറഞ്ഞ അവര് മന മനസ്സിലാകത്തില്ലെന്ന് തോന്നുന്ന് ഇല്ലെങ്കിൽ അവർ ക്ക്‌ മനസിലാക്കി എടു കാനുള്ള ഒരു ഇതില്ലെന്ന് തോന്നും അങ്ങനെയുള്ളവരാണ് തോന്ന്ണ് ഇങ്ങന ചെയ്യുന്നത്.
ആഹ്.
അവിടെ ഇപ്പ മഴയുണ്ടോ?
ന്നാ ശരി അപ്പോ.
ശരി ശരി.